ഹലോ
ഹലോ എവിടെയായിരുന്നു ഫു ഫുഡൊക്കെ കഴിച്ചോ
ആ കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു പാത്രൊക്കെ കഴുകി എല്ലാം പുറക്കി വെച്ച് ഉം ഓ നേരത്ത് ത്തെ കഴിയങ്ങ് രാവിലെ എണീക്കും കെട്ടാ നാലുമണിയൊക്കെയാകുമ്പളെ അതുകൊണ്ട്ങ്ങ് ഉം ഹസ്ബൻഡ് തന്ന ഇട്ടത് എട്ടരൊക്കെയാകുമ്പള് ഹസ്ബൻഡിന് പോകണം ചോറും കൊണ്ട് പോകണം
ആ ആ
അതുകൊണ്ട് ഈ അരി വേവത്തില്ല രാവിലെ ഇട്ടില്ലെങ്കിൽ
ആ അടുപ്പിൽന്നേ ആണോ വെക്കാ
ആ അപ്പൊ പിന്നെ പിന്നെ നാളെ രാവില് എട്ടര ആകുമ്പോത്തിന് ആ ചോറ് കേട് വരോ
ആ ആ ചാച്ചായി വരും അന്നേരം അമ്മ ഒന്ന് തളപ്പിച്ചൂട്ടി വെക്കും അല്ലെങ്കിൽ അങ്ങ് വല്ലാതെ ആയി പോകും വെള്ളത്തിലിട്ടേന്ന് ഊറ്റി എടുക്കും ഉം ആന്ന് ആന്ന് ഉച്ചക്ക് കറിയൊക്കെ ഉച്ചക്ക് അങ്ങ് ചൂടാക്കി വെക്കും
ആ എല്ലാതും അപ്പൊ നേരത്തെ ആവൂല്ലേ
ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ജോലിയൊക്കെ തീരും പിന്നെ ഇന്നാല് ഈ കുട്ട കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അവരുടെ മേളകുമ്പോൾ ളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും പിന്നെ കുറച്ച് വിറക് ഉറക്കാനൊക്കെ താഴെ അയ്യങ്ങളിലൊക്കെ പോയി വേറെക് പുറക്കും അങ്ങനൊക്കെ അങ്ങ് ഇല്ലല്ലല്ല ജോലിക്ക് ഇനിപ്പോ ഇളയാള് ഉം ആന്ന് വീട്ടിലെ പണി ഒഴിഞ് സമയല്ല
ആഹ് നമ്മുക്കിപ്പ എത്ര നേരത്തെ നമ്മള് പണിയൊടുക്കുകയാണെങ്കിലും എന്തെങ്കിലുംൊക്കെ അങ്ങാണ്ട് ഉണ്ടാകും
എന്തെങ്കിലുമ ഒക്കെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും അന്നേരം അങ്ങ് ദേഷ്യം വരുന്ന് ഉ അാന്നാ ന്ന്
പി--ന്നെ ഒരിക്കലും പോയിരുന്നോ വെക്കേഷനായിട്ടൊക്കെ
ഏ ആ വീട്ടി വരെ പോയരുന്നു വെക്കേഷന് വീട്ടിൽ പോയതേ ഉള്ളൂ പിന്നെ അയിന് മുമ്പ് കൊറച്ച് ദിവസം മോൻ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ടൂർ പോയാരുന്ന് നീ
ആഹ ഇടുക്കിയിലോ ആ എങ്ങനെണ്ടാ അവിടൊക്കെ
ക്ലൈമറ്റ ആയിരുന്നു ഇത് തണുപ്പ് സമയത്തായിരുന്നു പോയത് അങ്ങനെ എങ്ങ് സ്റ്റേ ചെയ്യാനൊന്നും ആ സ്റ്റേ ചെയ്യാനൊന്നും പോയൊന്നും അല്ല ഇങ്ങനെ ചേച്ചിയുടെ മോൻ വന്ന് അതാരുന്ന് അന്നേരം അവൻ പറഞ്ഞ നമ്മൾ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി ഒന്ന് കാണിക്കാന്നും പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാരുവായിട്ട് പെട്ടന്ന് പോയതാ ഉ ആ ആ രാവിലെ അതും രാവിലെ എണീട്ട് ചോറൊക്കെ ഉണ്ടാക്കി ഫുഡും ചോറൊക്കെ ഉണ്ടാക്കി ആ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടാ പോയെ നമുക്ക് അവിടുത്തെകാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും അറിയ ഇല്ലല്ലോ ഫലവും കാര്യങ്ങളോ ഒന്നും ആഹ് അന്നേരം ഉം
പിന്നെ അത് രസം തന്നെയണ്ടല്ലേ പിന്നെ അതൊരു രസം തന്നല്ലേ നമ്മള് ഉണ്ടാക്കി കൊണ്ട പോോണതൊക്കെ പിന്നെ ഒരു നേരം പിന്നെ പുറത്തുന്ന് കഴിക്കുകയും ചെയ്യ രാത്രി വരുമ്പോ ബാക്കിയൊക്കെ നമ്മള് ഉണ്ടാക്കിക്കൊണ്ടോണതൊക്കെ വ കുഴപ്പൊന്നുമല്ല പിന്നെപ്പോ നമ്മൾ നമ്മളന്നെ ഉണ്ടാക്കിക്കൊണ്ടു പോോകുമ്പോ പിന്നെ വേറെ കുഴ
ആഹ ഇല്ലില്ലല്ല ഉം ചെറിയ സ്നാക്സും കാര്യങ്ങളും ഒക്കെ വെളീന്നൊക്കെ കഴിിച്ചു ആ അല്ലാതെ ഉം ആന്ന്
ഫുഡ് ഉണ്ടാക്കിയത് നിങ്ങട്ട്
ആഹ ഓ ബിരിയാണ നമ്മള അങ്ങനെ ബിരിയാണി ഉണ്ടാക്കല. രാവിലത്തത്, ഇല്ലില്ല. ചേച്ചി കൊണ്ടുവന്ന് രാവിലത്തെ അപ്പോ ആരുന്നു അപ്പവും ചമ്മന്തിയും ചമ്മന്തി മൂ പ്പിച്ചെ ജമ്മണതി അത് ചേച്ചിയാ കൊണ്ട വന്നത്, പിന്നെ ഞങ്ങള്ൾ ഇവിടുന്ന് ഓറുണ്ടോ ഉച്ചക്കത്തക്ക ചമ്മത്തിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ട്, ചെറിയ കറികളൊക്കെ ആയിട്ട് ചോറും എടുത്ത് ഉം
പണിടുക്കണം മ താകുമ്പോ, വേഗണ്ട് അതാ സുഖം ഒന്ന ല്ലെങ്കി നെയ്ച്ചോറും ചിക്കനൊക്കെ, ആക്ക അല്ലെങ്കി ബിരിയാണി വറ്റ ബിരിയാ അതാവുമ്പോ പിന്നെ വേഗം പണി കഴിയാ കൊറേ പാത്രങ്ങൾ എടുക്കും വേണ്ട മറ്റേ നമുക്ക് ഓരോന്നിനും ഓരോ പാത്രം കറിക്ക് വേറെ ഉപ്പേരിക്ക് വേറെ ല്ലെ മീൻ വറുത്തുമ്പോെ അങ്ങനൊക്കെ വേറെ വേറെ നമ്മ എടുക്കേണ്ടണ്ട് ഒറ്റ പണിയില് ഒറ്റ പാത്രത്തിൽ അങ്ങനെ പിന്നെ കടലാസം പ്ലേറ്റ് എന്തെങ്കിലും കൊണ്ടായാൽ അങ്ങനെ
ആ അത് ഇത് കൊണ്ടോയി ഞങ്ങള് പൊതിഞ്ഞോണ്ട് പോയി ഓരോരുത്തർക്കായിട്ട് ആ പൊതിച്ചോറുയിട്ട് കൊണ്ടു പോയി അന്നേരം ഓരോന്ന് കഴിക്ക ചെയ്യാ ഇലയ്ക്ക് എത്താൻ കൊണ്ടോയേ അന്നേരം കളയും ചെയ്യാം നമുക്ക് അയിനൊരു വിഷമവും വേണ്ട ഇനി അവിടൊക്കെ ചെന്ന് പ്ലാസ്റ്റി കളഞ്ഞന്ന്
അതെ ആ ആ ഇലയിൽ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ആ വാഴില വാട്ടീട്ട്
ആ രാവിലെ ഉണ്ടാക്കി വെച്ചേല്ലേ ഉച്ചക്ക്‌ എനിക്കൊന്ന് ന്ന് രണ്ട് മണി ആയപ്പ അപ്പളാണ് കഴിച്ചത് അ പീരുമേടി എന്നപ്പളാ കഴിച്ചത്
ആഹ പിന്നെപ്പ നമ്മള് ഈ ടൂറ് പോക്കുമ്പോ കൃത്യ സമയത്ത് കഴിക്കാനും മ്മക്ക് പറ്റ് പറ്റൂലല്ലോ ഏതങ്കിലുംസ്ഥലം നമ്മള്ക്ക് പ്രത്യേക ആയിങ്ങാണ്ട് നമുക്ക് ആ ഒരു കിട്ടണല്ലോ എന്നലല്ലേ അപ്പ അത് അവിടെന്ന് കഴിക്കാനും പറ്റിയുള്ള കൃത്യസമയമാവു ചെയ്യും കുല വോ ട്ടയാത്രയക്കെ പോയിന്നോ അ വിടുന്ന് ബോട്ടിങ് ഉണ്ടല്ലോ അല്ലെ ഞാൻ സ്കൂളന്നേറ്റ് സക്കു സ്കൂളിന്ന് പോയിന്ന് മൂന്നാർ ഇടുക്കിയൊക്കെ അപ്പോ പിന്നെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ബോട്ട് യാത്ര ഉണ്ടായിരുന്നു ഇടുക്കിയ ഭാഗത്തന്നെ തോന്നുന്നത് ഞങ്ങള് പിന്നെ ബോട്ട് യാത്ര അങ്ങനെ ബോട്ടിൽ കയറിയിരുന്നു രസ അങ്ങനെ കാടന്റെ ഉള്ളിലൊ കയ കണ്ടത്തിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ നിർദ്ദേശങ്ങൾ തന്നി അ ഡ്രൈവർ പിന്നെ ഒച്ച ഉണ്ടാക്കരുത് പാട്ട് പാടരു അതേപോലെ വേറെ കയ്യിൽ എന്തെങ്കിലും എന്തെങ്കില അതുകൊന്ന് ഒെപ്പെടുത്തുന്നു ചെയ്യ
ഉ ഓ ഓ ഓ മൃഗങ്ങ ഇറങ്ങുന്ന ഉം അവിടെ എന്ത എന്തേിലും വന്യജീവി സങ്കേതത്തിന്റെ അവിടെ
ആഹ അങ്ങനെ ആ ആ ഒരു ഭാഗത്തായിരിക്കാം ആ സ്ഥലത്തിന്റെ പേര് നേരെ ഓർമ്മ കിട്ടണില്ലക്ഷെ രസം ഉണ്ടായിരുന്നു ആ പൂട്ടിയ നല്ല രസ ഇണ്ടായിരുന്നു അതേപോലെ പിന്നെ ഞങ്ങള് പിന്നെന്ന് മൂന്നാറ് പോയി അവിടെ എക്കോ പോയിന്റ് ഉള്ള അവിടെ നല്ല രസംുണ്ട് കാണാന് ക്കോ പോയിന്റിന്റെ ആ ഒരു പിന്നെ ലൊക്കേഷന്
ഉം ഞങ്ങ അങ്ങോട്ടൊന്നും പോയിില്ല നമ്മളില്ല വാഗമണ്ണ് പരുന്തും പാറ പാഞ്ചാലി മേട് ആ അവിടൊക്കെ നല്ല കണ്ണ് കാണാൻ പറ്റത്തില്ലായിരുന്നു മഞ്ഞുകാരണം ഉ ഉം പറ ചെയ ആ രാവിലെ നേരി മ അെ ആ ഒരു ഏഴ മണിയൊക്കെ എട്ട് മണി അങ്ങണ്ടായപ്പോ എങ്ങങ് ചെന്നു
ആഹ അപ്പൊ നിങ്ങള അപ്പോൊ എപ്പഴ എവിടുന്ന് പുൊറപ്പെട്ടത് പിന്നെ ആ അപ്പൊ അതിനന് മുമ്പ് ചോറും എന്തൊക്കെ ഉണ്ടാക്കി
ആഹ് കൊള്ള ഉറക്കൊന്നും ഇല്ലായിരുന്നു വണ്ടി ാതിരുരുന്നു ഉുള്ള ഉറം
ആ ടൂർ പോകാന് കാഴ്ചകള് കാണാൻ പോയിട്ട് വണ്ടിയില് ഫുള്ള് ഉറങ്ങി പോയില്േ അത് കൂടുതലും അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആക്കാറ
ഇല്ല ഞാനും ഇവിടത്തെ ആ അമ്മയും മാത് ഇത്ര എണീറ്റ് ഉണ്ടാക്കി അത് ഞങ്ങളെ ഇടുക്കി എത്തിയറ ഇപ്പള ഞങ്ങള് ഒങ്ങിയറ്
ആ ആ നമ്മളല്ലെങ്കിലും ഒരു യാത്ര പോകാനുള്ള ത്തുമ്പഴേ ഭയങ്കര പ്ലാനിങ്ങാക്കാരം അങ്ങനെ ചെയ്യണം ഇങ്ങനെ കാ ചെയ്യണം നമുക്ക് അവിടെ ഇറങ്ങണം ഇറങ്ങണം ഇങ്ങനെ കളിക്കണം ഡാൻസ് ചെയ്യണം പാട്ട് പാടണം അങ്ങനൊക്കെ ഭയങ്കര പറിം ഗ്രൂപ്പില് ഇങ്ങട്ട് പോര് ബസില് കേ പിന്നെങ്ങനെ ഒർ ഫുള്ള് ഒർക്കാക്കാരം പിന്നെ വീട്ട്ക്ക്ങ്ങട്ട് എത്തി കിട്ടിയാ മതീന്നവ് ല്ലെ മ്മള് എങ്ങട്ട് പോവാണെന്നുണ്ടെങ്കില് കൊറേ ദൂരം പോയാല് ഒന്ന് വേഗം ഒന്ന് വീട്ട്ക്ക് എത്യങ്കി പോരുമ്പം എത്തിക്കിട്ടേങ്കിന്ന് തോന്നും ലെ ബെഡും കട്ടിലും ഒക്കെങ്ങനെ ഓർമ്മ വരും കടക് കണത്
പക്ഷെ എനിക്ക് ട്രെയിനില് യാത്ര കൊഴപ്പില്ലാട്ടോ പളനി പോയാരുന്നു ഞങ്ങളൊരു പക്ഷെ എനിക്ക് അതൊരു ക്ഷീണവും ഇല്ലായിരുന്നു നമ്മ കടക്കിയൊക്കെ ചെയ്യാ
ആ ട്രെയിനൊക്കെ സുഖമാണ് എനിക്കും തന്നെ മറ്റേ ഫോർ വീലറിലൊക്കെ പോകുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഞാൻ എങ്ങട്ടെങ്കിലും ആ ദൂരയാത്ര പോവുകയാണെങ്കില് അതിയെ ഞാൻ അയിന് ള്ള ഗുളിക കുടിക്കും യാത്ര ചെയ്യുമ്പോ ശര്ദി ഗുളിക ഉണ്ടാവൂല്ലേ അത് ആദ്യം കുടിക്കും പക്ഷെ അത് കുടിച്ചാ പിന്നൊരു മയക്കാണ് പിന്നെ നമുക്കത് ആ ഒരു കണ്ട്രോൾ ചെയ്യാനേ കഴിയൂല ആ ഒരു മയക്കം അങ്ങനെപ്പ ഫുള് ആ മയക്കത്തിൽ അങ്ങനെ പോവു അത് കഴിക്കാതെ പോയാല് ഫുള്ള് ഛർദിയക്കാരോ അത് തീരയും വെയക്കൂല പിന്നെ പോവാണ്ടില്ലന്നെ തോന്നും അങ്ങനെയാണ് അപ്പ ചിലവർക്കൊന്നും ഒരു കൊഴപ്പണ്ടാവൂല അങ്ങനെ ഗുളികന്ന് കുടിക്കേണ്ട കാര്യ അ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവു അപ്പൊ അങ്ങനെ അവരെ കാണുമ്പോ കേതും അങ്ങനെയാണെങ്കി എന്ത് സുഖാണ് എല്ലായിടത്തക്കും പോവയും ചെയ്യ അങ്ങനെ ഗുള്ളികങ്ങനെ കുടിക്കണ്ടല്ലേ ഇത് ആ ആഹ ആ എനിക്ക് അടച്ചിട്ട് തീരെ പോകാൻ കഴിയൂല ഞാൻ ക്ലാസ് തുറക്കും എ സി ഇട്ടിട്ട് അതിന്റെള്ളത്തെ എസിക്ക് തീരെ പറ്റില്ല വണ്ടിന്റുള്ള് ത്തെ
ഉം ആ ചിരി നേരമൊക്കെ വെളുത്ത കഴിഞ്ഞ് ഇച്ചിരി നല്ല വെട്ടമൊക്കെ അടിച്ചു കഴിഞ്ഞഞ് പിന്നെ കുഴപ്പില്ല പക്ഷെ അങ്ങോട്ട് കേറി കഴിയുമ്പോ അത്രേയും ഒരു വട്ടം ഞാൻ ഛർദിച്ച് വശം കട്ടായിരുന്നു
ആഹ ഞാൻ അപ്പൊ ഗുളിക ഒന്നും കഴിക്കണണ്ടാവൂലല്ലെ
ഞൻ ആദ്യമായിട്ട് എങ്ങനെ കാറ് യാത്ര പോകുന്നേ ഇവിടെ വന്നനക്കെ അങ്ങനെ പോയത എനിക്ക് പരി അങ്ങനെ നമ്മളല്ല ബസ് യാ അത്രയോളം ശീലേ ഉള്ളു കാറില്ലട ച്ചുമൂടി പോയപ്പം അയ്യോ അല്ലാത്തരവസ്ഥയ ഇപ്പ കൊടല് വരെ മേ ഇവ
ആഹ ഞാൻ എനിക്ക് പിന്നെ ഞാൻ ആദ്യേ അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് ഇടുന്നുണ്ടെങ്കിൽ ആദ്യേ തലേന്ന് തന്നെ ഗുളിക കൊണ്ടര്യാൻ പറയും ട്ടൊള്ളൂ പോവുള്ളൂ മക്കൾക്കും കൊടുക്കും മക്കളും എന്നെ പോലെയാണ് പിന്നെ കൊറച്ചൊക്കെ ഇരിക്കും പെ ചെറിയ ദൂരൊക്കെ ആണെങ്കിലൊക്കെ ഇരി കൊക്കെ ചെയ്യും പിന്നെ കുറേ ദൂരം ഇണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞമ്മക്കും പണിയല്ലേക്കാരം കുട്ടികൾ ചർദ്ദിച്ചേ പിന്നെ നേരാാക്കാനാ അതിന് ഇതിനൊക്കെ നമ്മുടെ മേത്ത് കൂടെ പോകേണ്ടി ന്നീ ലെന്നെക്കാരം അപ്പ പിന്നെ ആദ്യം അവർക്കും ചെറിയ പൊട്ട് കൊടുക്കും ഗുളിക അപ്പൊ പിന്നെ പ്രശ്നയില്ലാതെ നമ്മുക്ക് ഫ്രീ ആയി ഇങ്ങാട് ഇരിക്കേയെചെയ്യാം ആഹ മറ്റേത് നമ ഒരു സുഖം ഉണ്ട് ഉണ്ടാവാവുല്യ പിന്നെ നമക്ക് ആ അങ്ങന കാണുമ്പോൾ തന്നെ നമുക്കും അത് അതെ പോലാവും അങ്ങനെയൊക്കെയാണ് യാത്രന്റെ അങ്ങനെ മൂന്നാറിലെക്കെ ഇങ്ങനെ പോയ നല്ലാതാ അവിടെ പിന്നെ കാപ്പിത്തോട്ടം കാര്യങ്ങളും ഞങ്ങക്കേ എയക്കോ പോയിന്റിന്റെ അവിടെ നല്ല ഇഷ്ടമായി അവിടെ നല്ലൊരു പിന്നെ ഒരു ആ ആ ഒരു പിന്നെ ഇങ്ങനെ ഒരു ലെക്ക് ഇപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറാഇട്ടി നല്ലൊരു രസമുണ്ടായിനി കാണാൻ പിന്നെ അവിടെ സ്ട്രോബറി ജ്യൂസ് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അതേപോലെ ഫ്രഷ് കാരറ്റും ഒക്കെ കിട്ടിയിരുന്നു നല്ല നല്ല ഫ്രഷ് കാരറ്റ് നല്ല രസം അത് ഫ്രഷ് അവിടെയൊക്കെ അത് ഉണ്ടാക്കണ ഈ സ്ഥലാണല്ലോ
ആ ഉം നിങ്ങളന്നേരം നല്ല വിശദമായിട്ടാ പോയത് ഞങ്ങൾ തട്ടി കൂട്ടി യാത്ര ആയിരുന്നു
സ്കൂളിന് ഞാൻ ആദ്യായിട്ട് പോവാണ് ആ ആദി പോവുവാനുട്ടോ ഞാൻ സ്കു സ്കൂളന്ന് അങ്ങനെ പറഞ്ഞേക്കും കൂല വീട്ട്ന്ന് സ്കൂള നിന്ന് പോകാൻ കുട്ടികൾ പത്താം ക്ലാസിന്നെ അപ്പൊ കുട്ടികൾ എല്ലാരും പോവും ഞാൻ തന്നെ മി ക്കവാറും എല്ലാ കൊല്ല ഇല്ലാതിരിക്കും കരള്ളൂ ഇവിടെ എന്റെ ഉം ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ വിടാന ക്കെ ഇപ്പൊ നാട്ടിൽ ടൂല്ല അപ്പ പിന്നെ നമ്മടാമ്മർക്ക് പേടിആയി അമ്മമാർ പേടിയാവോ അവരെ അങ്ങനെ ഒറ്റക്ക് വിട്ടാലോ പിന്നെന്തെലുംവോ എന്നുള്ളരു പേടി ഉണ്ടാവുകോ എന്നിട്ട് പിന്നെ പത്താം ക്ലാസ്സ് ഇന്ന് പിന്നെ ഞങ്ങൾക്ക് അവസാന ബാച്ചിന്നപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കുഞ്ഞ കുട്ടികള്‌ കൈയും കാലും പിടിച്ചു ചിട്ട് പിന്നെ അങ്ങനെ സം അങ്ങനെ ആദ്യായിട്ട് അങ്ങനെ പോണത് അങ്ങനെ ടൂറ് അപ്പോഴാണ് സ്കൂന്ന് പോ അത അതങ്ങ ആ രണ്ടു ദിവസത്തെ ടൂറായിരുന്നു അവസാനം വീഗാലാൻഡിലും പോയി അടിച്ചു പൊളി
ഉം വിഗാലാ‌ൻഡോക്കെ എങ്ങനെ ഉണ്ടല്ലേ കറങ്ങ
ആ അടിപൊളിന്ന് ആവിടുലുള്ള എല്ലാ റൈഡിയില എത്ര കേയറിയാലും മതിയത്തില്ല പിന്നെ നമ്മള് കുട്ടികളും അല്ലേ ആ ഇല്ലെ അങ്ങനെ വട്ടം തീരിന്നേലും പോയില വേ ക്ക ഉണ്ടായിരുന്നു ഇങ്ങനെ ഊഞ്ഞാല് പോലത്തൊക്കെ അതൊക്കെ നമ്മക്ക് ഭയങ്കര റിസ്ക്കുള്ളുത് കറും പിന്നെ കൊറേ ഒച്ചയുംവിളിയും കരച്ചിലും കങ്ങ പിന്നെ താഴത്തിക്കറങ്ങ, എങ്ങനെ എങ്ങനെലും കുട്ടികളെ പിന്നെറച്ചൊക്കെ വലുതായിട്ടൊ പോയി നോക്കോണ്ടോങ്ങണ്ടൊക്കെന്ന് അടിപൊളിയ കാരം നോക്കിയന്താ
ആ ശരി ശരി
ഏ